ഹലോ
ആ എന്തൊക്കെയുണ്ട് വിശേഷം. ഞാൻ നേർത്തെ അടച്ചീനല്ലോ എന്താപ്പോ ഫോണ് എടുകാഞ്ഞു.
വിളിച്ച് ണ്ടെന്നു ഞാൻ കണ്ടില്ലായിരുന്നു.
ഏഹ്
ഉം ആ രാവില്ത്തെ പണിയെല്ലാം ഒരുക്കല്.
ഏ ന്ന്ട്ട് എന്താ എന്താണ്ന്ന് രാവിലെ ഭക്ഷണം
ഇന്ന് രാവിലെ
ചായ കുടിച്ച് ഇവിടെ ഇന്ന് ചപ്പാത്തിയാ
ആണോ
ആഹ്
എന്നാൻ രാവിലെ ചപ്പാത്തിക്ക്ന്റെ പരിപാടിക്ക് നിക്കാറില്ലെ ലീവ്ള്ളേസേ ചെയ്യോ ഉം
പിന്നെ ആഹ് ഉസ്കൂള്ണ്ടാവാമ്പോക്കെ ഒരു മെനക്കേടാല്ലെ
ആഹ്
ഉം ഞമ്മള് അന്ന് അവിടുന്ന് ആഹ് ഇല്ല ഞാൻ കഴിക്കാൻ നിൽക്കണള്ളു.
ആഹ്
നമ്മളെയ് അന്ന് കോളേജിലൊക്കെ പോയപ്പോ അന്നങ്ങനെ കണ്ടതല്ലേ പിന്നെ കണ്ടിട്ടില്ലല്ലോ ഞാന് ആഹ് ഞാന് ന്റെ പുയ്യാപ്ലന്റെട്ത്ത്ക്ക് പോവാണ് അങ്ങട്ട് പൊർത്ത്ക്ക് അത് പറയാൻ വിളിച്ചതേനി
ആഹ് നല്ല കാര്യം
ആഹ് അ പിന്നെ നമ്മ ചെങ്ങാഴ്ചേളൊക്കെ ചങ്ങായ്ച്യാളോടൊക്കെ പറയാ ചാര്ച്ച് ങ്ങ്യണ്ടേ അപ്പൊരു അങ്ങനെ വിളിച്ച തേനി അപ്പൊ ഫസ്റ്റ് വിള്ച്ചപ്പോ ഫോട്ത്തില്ല
ആഹ് ഞാ കേട്ടീല്ലാ രാവിലെ പിന്നെ ഫോണ് നോക്കെല്ല പണിയെല്ലാം തീർന്നിട്ടേ പിന്നെ ഫോണിന്റെ ബേക്ക് പോവു
ആഹ്
ഫോൺ എടുക്കാ തുടങ്ങ്യാ പിന്നെ അതിനെല്ലെ ഇപ്പ രു
ആ അതെൻ അത അത എന്തിനേ കാര്യത്തി നമ്മളൊരു ഫോണ് ആരെ വിളിച്ചോട്ത്തോ ന്നാ പിന്നെ അത് കഴിഞ്ഞ് റീൽസ്മെക്കെത്തും നമ്മള് ആഹ് പിന്നെങ്ങനെ ഇർന്ന് ഇർന്ന് ഇർന്ന് വേ നേരം വൈക്കുന്നല്ലാതെ നമ്മളെ പണിയാണ്ട് കയ്യൂല്ല.
ആഹ്
ഇപ്പെല്ലാ പണീം കയിഞ്ഞോ
ഓഹ് ഇപ്പെല്ലം കയ്ഞ്ഞ് കുളി വെരെ എഴ്തീന്
ഏ കുളിവെരെ കഴിഞ്ഞോ
ആഹേ
ഞാനിവിടെ രാവിൽത്തെ ചായ വരെ കുടിച്ചിട്ടില്ല ഇങ്ങനെ എല്ലാർക്കും വിളിച്ചാ നിക്ക്ണോണ്ടേ
ആ വിളി ഫോണ് തൊട്ടാ പിന്നെ തീരൂലാ
ആഹ അയ് വിളിക്കാതിരിക്കാനും പറ്റൂല പോണ കാര്യം പറയും മാണ്ടേ
ആ പറയണം
ആ ഞാന് ഞായറാഴ്ചെ പോണത്
വിസ്റ്റിങ് മൂന്നു മാസാ അല്ലെങ്കിൽ രണ്ടു മാസാ എങ്ങനെയാ
ഞാൻ മൂന്ന് മാസത്തിന്
ആണോ
ആദ്യായിട്ട് പോണോണ്ട് ഒരു പേടിണ്ട്.
ഹസ്ബൻഡിന്റെട്ക്കല്ലേ വേറൊന്നല്ല എൻജോയ് ചെയ്യ്
ആഹ് അങ്ങനെല്ല അപ്പൊര് പേടി ആദ്യായിറ്റ് ഇന്റാേട്ന്ന് ആരും ഒപ്പല്ലേ ഞാനാെറ്റക്ക് പോണം
ഓ അങ്ങനെ
ആ ഇവട്ന്ന് ആദ്യ ഒരാളുണ്ട് പറഞ്ഞ ഇല്ല ഓന്ക്ക് ക്ലാസ് അല്ലേ അപ്പൊ പിന്നെ ഓര് വെല്യ കുട്ട്യാളാലെ ഓലു ഇവിടെ നിക്കുണോണ്ട് ഞങ്ങ ഓ ഇപ്പൊ ഇ പൊളീന്ന് അണ്ട് ഞാാന് ഒറ്റയ്ക്ക് ആദ്യം ഒരു മാസത്തിന് പോയിറ്റ് പിന്നെ സ്‌കൂൾ ഒഴിവാക്ക്യാൽ പോയാൽ ഓൽക്ക് ബുദ്ധി മുട്ടല്ലെ.
ആ അതെ എക്സാമല്ലെ വരാൻ പോയല്ലേ ഇത്
ആ എക്സാമ് കഴിഞ്ഞിട്ട് ഞാന് വേണേൽ ഓല ഒരു മാസത്തിന് കൊണ്ടക ഞാനടെ മൂന്നു മാസം
നല്ല കാര്യം
ആ ഞ ശ അയലാസി താത്ത ഉണ്ടെന്ന് പറഞ്ഞ്ട്ടോ അപ്പ ഓലെ ടിക്കറ്റ് ശരിയായിറ്റില്ല അപ്പ ഓല്ണ്ട് അറ്ഞ്ഞപ്പം ഒരു സമാധാനേന് അപ്പൊ ക്ക്ന്നാ വർത്താനം പറഞ്ഞാണ്ട് പോവാലോ
ആഹ് ഒരാള് കൂടെണ്ടായ്ര്ന്നാ നല്ലെയല്ലേ
ആഹ അപ്പൊ പിന്നെ എന്താ ഓല് ഓലതെന്തോ ശരിയായിട്ടില്ല പറഞ്ഞാണ്ട്
ആഹ ആദ്യായ്ട്ടാവുമ്പൊള്ളോരു ടെൻഷന ല്ലേ
ആഹ്
ആ ദുഖാർക്കുണ്ടാവൂല്ല ഫ്ലൈറ്റിലൊന്നും പ്രശ്നണ്ടാവൂല്ലല്ലോ
ഏ
അത് പ്രശ്നല്ല അങ്ങനെ ശീലാവ് ട്ടക്കള പോയിട്ട് ഇഹ് - ആഹ്
ഉം ഇങ്ങള് ഇതേമാതിരി ഒരട്ടം പോയിട്ടില്ലേനോ
ഇല്ല ഞാൻ പോയില്ല പോണംന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഉം എട്ക്കും ഇതുപോലെ പേടിയാ ഞാൻ രടി ഉം ഞാന് എവിടെയും ഒറ്റക്ക് പോവാത്ത ടൈപ്പാ ഉം
ഞൻ അവിടെക്കെ പോയിട്ടന്നിട്ട് നമ്മക്ക് ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്യ
ആ എൻജോയ് ചെയ് അയിന്റെ മൊത്ത എല്ലാം പോയി
ആഹ് അമ്മക്ക്പ്പം കാണാനാണേ നമ്മളവിടെങ്ങനെ കണ്ട് കണ്ട് മട്ത്തേ ത്താ ബടെ കൊറെകാണാഞ്ഞ് ഒന്ന് അവ്ടെ പൊറം ലോക ക്കൊന്ന് കാണട്ടെ
ഉം
കൂടെ പോരാത്തോണ്ട് അതും എടങ്ങേറ്ണ്ട് അതെന്നെ പർഞ്ഞേ പോര്നില്ല ഞങ്ങൾ ഇവിടെ നിന്നോണ്ട് ങ്ങള് പോയിക്കോളീ അങ്ങനെ പറഞ്ഞാല നമ്മുക്ക് ഒരു സമാധാനം ഉണ്ടാവൂല ഓലെയ്ലപ്പോണ് ഓലെയ് എവിടെ പോണ വരണ ഒന്നും അറീല്ലല്ലോ
ആഹ് ആഹ് ടെൻഷന്ണ്ടാവും അത് ശെരിയാ നമ്മള്‌ല്ലപോലെ ആവുല്ലല്ലോ
ആഹ് നോക്കാനൊക്കെ നോക്കും ബല് ന്നാലും നമ്മക്ക് എത്ര ആയാലും നമ്മുക്കന ആദ്യല്ലേതോ ഓലെ കാര്യാലൊയ്ച്ചു മ്പോ
അത് ശെരിയാ
ഉം അപ്പൊ പിന്നെ ഇബലെനോ ത്‌പ്പ പറഞ്ഞ വന്നാല് ഒരു മാസം കഴിഞ്ഞ ഓലങ്ങട്ട് കെറ്റിടും
ആഹ്
പിന്നെ ഒ എന്താ ക്ലാസെയ്‌- ഉസ്കൂളും ഒയ്‌വാക്കാം പറ്റൂലേ മൊട്ക്കാം പറ്റൂലെ
പ്പ മ്മളെ പണ്ടത്തെമാതിരി ഒന്നല്ലല്ലേ ത്രങ്ങാന എയ്താനും പഠിച്ചാനാ കുട്ട്യാൾക്ക് ഉം ഉം ഒരു മാസൊക്കെ പിന്നെഴിവാ ഒഴിവാക്കിയാ പറിം മാണ്ട ഇശ്ചമാതിരി എഴ്താനേക്കാരം
ഓട്ടാ ഒരു ദിവസത്തെ എത്ര എഴുതുന്നിവര്
ആഹ് ഒരു ദിവസ്ത്തന്നെ എത്രങ്ങാനേ
ഉം ഉം പണ്ടെല്ലാം ഹോംവർക്ക് ചെയ്യാണ്ട് പോന്ന കുട്ട്യാ ഇപ്പം എല്ലാരും ഹോംവർക്ക് ചെയ്തിട്ട് പോകുന്നവരേ ഉള്ളൂ അല്ലേ
എങ്ങനെ
പണ്ട് നമ്മളെ ക്ലാസ്സിലല്ലോ ഹോം വർക്കയ്യാത്ത കുട്ട്യേള് ഇഷ്ടം പോലെ ഉണ്ടാവലില്ലേ ഇപ്പൊ ആരും ഹോംവർക്ക് ചെയ്യാണ്ട് പോവൂലല്ലോ ആ ഇപ്പ ആരിക്കും മടി അങ്ങത്തെക്കൊര്
ആ അമ്മളെ പഠിപ്പിച്ചീന ടീച്ചർമാരും തന്നെ നല്ല ചൂടത്യാളേനു പ്പങ്ങനൊന്നു അല്ലല്ലോ പ്പല്ലെ ഓലായ്ട്ടും നല്ലെ എണങ്ങിം
ആ ഫ്രണ്ട്ലി അല്ലേ ആ ഓ നമ്മളെ സമയത്തുള്ള ടീച്ചർമാർ
ടീച്ചറെ കാണുമ്പോ തന്നെ അമ്മക്ക് സ്കൂളൊക്കെ നിർത്തി പോവാൻ തോന്നും മ്ഹ്-
ഊം ഇപ്പെല്ലോം നല്ലെ
അന്നത്തെ കാലാണ് രസം ഇന്നത്തെ കാൽത്ത് കുട്ട്യേള്നെ മായ്രി അമ്മള് ഫോണ്‌മലൊന്നു അല്ലല്ലാ അന്ന് മ്മ്ള് ഞ്ഞി പ്പൊ പാസ് കഴിഞ്ഞാലും സ്കൂട്ട് പോയാലു മക്ക് പൊർത്ത്ക്ക് പോണം കളിച്ചണം ചിന്തേന് ഇപ്പത്തെ കുട്ട്യേക്ക് സ്കൂള്ട്ട് വന്നാ ഫോൺ എടുക്കണം എന്ന്ളള ചിന്തെ
ആഹ് അത് ശെരിയാ പ ടീച്ചറെ പേടിച്ചിട്ടെങ്ങ് മര്യാദക്കല്ലം പഠിക്കൂ ഇപ്പം അങ്ങനെയിണ്ടാ.
അയിന് ടീച്ചർമാര് കുട്ടികളെ അങ്ങട്ട് പഠിപ്പിച്ചാണ്
ആഹ് അത് ശെരി ഉം അതോണ്ടെല്ലെ കുട്ട്യേളിപ്പൊ പേടിയില്ലാണ്ട് നടക്ക്ന്ന്
ആഹ് നമ്മളൊക്കെ മാരിക്കത്തെ കാലംതന്നെ വരണം എന്നാലെ കുട്ട്യേൾക്ക് കുറച്ച് അച്ചടക്കൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പഴത്തെ കുട്ടികൾക്കൊക്കെ അച്ചടക്കന്ന്പറഞ്ഞ സാനല്ല ഇങ്ങനെ ഫോണും കാണല്ലേ. ആരെയ്റ്റും പൊർത്ത്ത്തെ ആരെയ്റ്റും ഞമ്മളൊക്കെ പറീമ്പോ ആരെങ്കിലൊമ്മക്കൊന്ന് വർത്താനം പറയാ കി കിട്ടിയമതിയിനിന്ന്
ഓഹ് നമ്മള് ഒഴിവ് കിട്ടുമ്പോ ഏതെങ്ക് വീട്ടില് പോയിരിക്കല്ലെയ്യാ
ആഹ് അതന്നെ ഇപ്പത്തെ കുട്ട്യേള് അങ്ങനല്ല പ്പത്തെ കുട്ട്യേള് അപ്പറെത്ത് നിപ്പോ ഹോസ്പിറ്റല്ക്ക് പോവേ നമ്മള് അപ്പറത്തെ എന്തെങ്കിലും ആളെ കാണണെന്നുണ്ടെങ്കിലോ അങ്ങോട്ട് ഒന്ന് നോക്കിച്ച ചൂടില്ല പത്തെ കുട്ടിള്.
ആഹ് ഇപ്പയ്ന് അവര്ക്ക് നാട്ട്കാരെന്നെ അറിയില്ലല്ലൊ
ആഹ് വെല്ല്യോലും അങ്ങെൻതെന്നേയ്ക്ക്ണ്പ്പോ ഒര് ഫോണോണ്ടേ എന്താണ് ഫോണോണ്ട് ജീവിതം തന്നെ മാറി.
വടെ ചോറും ചോറൊക്കായിനു ആഹ് ചെറിയ കട്ടിയക്ക് വരെ ഫോണ പ്രസവിച്ച് നീച്ച കുട്ടിയാള് വരെ ഫോണ ഓലെ ഇപ്പച്ചയാളൊക്കെ പൊറം നാട്ടിലൊക്കെ ണെന്ന് ഇണ്ടെങ്കില് ഈ വീഡിയോ കോളൊക്കെ ചെയ്ത് ഫോൺ ഇങ്ങനെ നോക്കിക്കാലോ ചെറിയ കുട്ടിയാള്
ഫോൺ ഉണ്ടായലെ ഭക്ഷണം കഴിക്കൂ അങ്ങനെ
ആഹ് ഫോൺ ഉം ഫോണന്നല്ലാതെ ഇവിടത്തെ ചെറുതൊന്നും ഭക്ഷണം വായന്നന്നെ ആർക്കന്നെല്ല.
ഉ ഞാൻ പിന്നെയെങ്ങനെ കൊടുക്കയില്ല
ഏ ഇവൻ തീരെ കഴിക്കാത്തൊണ്ടേ കൊടുത്തുപോവും നമ്മളെ ആ സമയ
ഞാന് ഞാൻ കാണും കാടിലേ കണ്ടോളാ അല്ലെങ്കിൽ ഒറ്റക്ക് തരൂല അങ്ങനെ എന്റെപോളിസി.
ഏ
ഒരു കണക്കിന് അതാ നല്ലത് അല്ലെങ്കിൽ പിന്നെ കുട്ടികൾ അയ്മണ്ടേയ് അയ് മണ്ട് നീ ചൂല അല്ല തന്നെ അതില് മൊഴക് യാണ്ടാണ് ടി വി അല്ലെങ്കി ഫോണ് അല്ലെങ്കി ഓൽക്ക് പഠ്ച്ചാ അല്ലാരും മ്മാരും മ്മാരോടും പ്പാരോടൊന്നും വർത്താനം പറീണ്ല്ലല്ലോ
ഇല്ല ഇല്ല
ഇപ്പ അവരായി അവരെ കാര്യയ് കയ്യും
മ്
ഫുഡ് കഴിക്കുന്നുണ്ടാവും വായില് പോകുന്നുണ്ടാവും പക്ഷെ കണ്ണ് ഫോണിലായിരിക്കും
ഹ ഹ ഹ ഹ പ്പെയ്ന് പ്പെത്തെ കുട്ട്യേളയ്ന് ഭഷണൊക്കെ കയ്ക്ക ഫോണോക്ക്യാണ്ടാ പർന്ന്ട്ട് കര്യല്ലാ അയ്ന് ടേസറ്റും കാര്ങ്ങളൊന്നും ഓൽക് അറിലല്ലോ രുചി ഒന്നും ഓൽക്ക് മൻസ്സിലാവ്ണില്ലല്ലോ അങ്ങനെ എന്തോ സാനങ്ങള് പിന്നലാ
അതുകൊണ്ട് എന്താക്ക്യാലും കുറ്റം പറിയില്ലല്ലോ നല്ലെല്ലെ
ഏഹ് കുറ്റം പറയല ഷെ ഓൽക് ഐന് തിന്നോയ്ച്ചാ ചെൽപ്പം കയ്ഞ്ഞ്ട്ട് ആഹ് എന്തേനു ഓയ്ച്ചും ആര്തോ ഫോൺള്ളാണ് ശ്രദ്ധ
ഒരു കാലഘട്ടാെലേ നമ്മള സമയത്ത് ഈ ഫോൺന്ന് പറഞ്ഞ സാധനണ്ടാ എന്തെങ്ക് ഒരാവശ്യത്തിന് വിളിക്കണെങ്കേ ഏതെങ്കാെര് വീട്ടി പോണം
ആ അന്ന അങ്ങനാ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വിച്ച് ഫോം വന്നു സ്വിച്ച് ഫോം വന്നപ്പോ അതില് പാമ്പും കോണിം ആ കളിക്കലെ പാമ്പ് മുട്ടന്ന്ണെ ഗെയിം
അയ്യോ
ന്നെ ഈ കൊറോണ സമയത്താണ് വെ ഈ വെല്ല്യ അൽ കുട്ട്യേള് വെര് താെട്ങ്ങ്യെത്
ആഹ് അതാണ് കുട്ട്യെള് ആഹ് ഓൺലൈൻ ക്ലാസ് ള് വന്ന ശേഷം പിന്നെ കുട്ടിളെ കയ്യ്ല് ഫോണായി പിന്നെ അതില് അങ്ങനെയാ കുട്ടിളെ തിലായി പോയി.
ആ കുട്ടിള ടീച്ചർമാരും തന്നെ വള കുടിച്
ആഹ് ചെൽന്നേരം ആ സമയത്ത് പൊർത്ത് വരെ എറങ്ങാണ്ടുള്ള സിറ്റുവേഷനില്ലെ അതുകൊണ്ട് അങ്ങനെയായി.
ഉം ഇന്ന പിന്നെ ഞാന് പോണ കാര്യം പറയാൻ വിളിച്ചേന് എന്നാച്ച് പ്രാർത്ഥിച്ചോണ്ടോ എനിക്കും മാണ്ടി ഞാൻ അന അൻക്കും മാണ്ടിപ്രാർത്ഥിച്ചോണ്ട് ഞാൻ ഇഞ്ഞ് ടെത്തീട്ട് വിൾച്ചണ്ട്ട്ടാെ ആഹ് ഓകെ